ഹലോ ആ പറയൂ എവിടെയടാ
ഇതാ ഇവിടെ ക്ലബ്ബില്ണ്ടേ
ഏ എന്താ പരിപാടി
എന്ത അങ്ങനെ പല വേൾഡ് കപ്പ് കഴിഞ്ഞപ്പങ്ങന്നിങ്ങനെ ഇര്ന്ന് കാണ
ആ ഇന്നലെ ബ്രസീല്ൻ്റെ കളികണ്ടൊ
ആ ബ്രെസീലിന്റെ കളി ഉണ്ടായിരുന്നു ഇന്നലെ കളിയൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാല് ചില സ്കോട്ട്ലാൻഡ ഒക്കെയാണ് എതിർടീമായിട്ട് വര്യ
ആ ആ അതെ
നമുക്ക് അവിടെ എന്തര് മൂന്നരക്കാണ് കളി ആ ഇന്നലെ അത്താഴംയൊക്കെ കഴിച്ചിട്ട് നേറെ കളി കാണാ ഇരുന്നത്
അതെ നോമ്പാവ ഉണ്ടല്ലേ ആ
ആ നോമ്പായിരുന്നു കൊണ്ട്
ഉം എന്താ വച്ച കഴിഞ്ഞാല് ഇപ്പം ബ്രസീല് ആ ബ്രസീലിന്റെ കളിയില് നിലവൽ ഇന്നലെ ഗോളൊക്കെ ഞാൻ കണ്ടു അതൊക്കെ ഒരു മിസ് ആയിട്ടാ തോന്നണത് ബാക്കിന്റെതും മിസ്ക്കെയാണ് എനിക്ക് തോന്നിയത് കളി കണ്ടിട്ട് എന്താ സംഭവംന്ന്റിയില്ല അവര് തീരെര് വേണം ആ സൈസിന്ന് മാത്രമാണ് ഇപ്പോ ഇന്നല വന്ന രണ്ട് ഗോൾ മൂന്ന് ഗോളും ആ സൈഡ് മാത്രമാണ് വീക്ക് ആയി ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ആണ് കണ്ടത് കളി ഫുള്ള് കണ്ടില്ല നിങ്ങളൊക്കെ കളി കണ്ട ആൾക്കാര കാരണം അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് ഇന്നലത്തെ കളിനെ കുറിച്ച് പറയാനുള്ളത്
അതന്നെ അത തന്നെ അത്കൂടുതൽമിസ്റ്റേക്കിലൂടെയാണ് ഗോൾ വന്നത് വേറൊരു മിസ്റ്റേക്കില് ഗോൾ വന്നായിരുന്നു അത് ഫൗളായിട്ട് റെഫറി തീരുമാനിച്ചു വിനീഷസ് കാലുമ്മേ ചവുട്ടി ഇങ്ങനെ ഫൗള ആയിട്ട് മ്മക്ക് ഈ വിനീഷസത്തിന് ഇന്നലെ ഹാട് ബീറ്റ്ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ മാതിരി ഒരു എഴുപത്തഞ്ച് മിനിറ്റ് ആയപ്പോ നൈമർ ഇറങ്ങിയിരുന്നുനൈമറ് ഇപ്പൊ ആദ്യത്തെ രണ്ട് മാച്ചില് ഇല്ലായിരുന്നു അതിനു ശേഷമാണ് പുള്ളിക്കാരപ്പോ ഇറങ്ങാതെ കംമ്പാക്കിനായിട്ട് ഞമ്മളെ ഒരു ആ സെ ഫുട്ബോളർ എന്ന നിലയി ഒക്കെ നമ്മുക്ക് കളി കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ആ നേരത്തൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് കളി നെയ്മറൊക്കെ ഇറങ്ങുമ്പോ നമുക്ക് പുള്ളിക്കാരുടെ കളി കാണാന് നല്ല താല്പര്യമാണ് പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റത്തെ ഗോള് ക്ക് ഫുള്ളി മിസ്റ്റേക്ക് ആയിട്ടാണ് ഗോള് വന്നിട്ടുള്ളത് സ്കോട്ട്ലാൻറ് സാധാരണ ഇങ്ങനെയല്ല കളിക്കാറ് ഉള്ളത് നമ്മ ഇപ്പൊ വല്ലാത്ത രീതിൽ കളിക്കാം ആ ഒരു ഫസ്റ്റ് കളി ജയിച്ചിട്ടൊക്കെയാണ് അവര് ഒരു പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നത് മൂന്ന് പോയിന്റ് ഒക്കെ ലീഡ് ചെയ്തിട്ടാണ് തന്നെയാണ്
അതെ തീർച്ചയായിട്ടും അത് സംബന്ധി അവരും അറ്റംറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ വിജയിച്ചിട്ടില്ല അവരെ സിമ്പിൾ ആയിട്ടുള്ള ഗോള ബേക്ക വ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ വന്ന ഗോളുകളാണ് ഇപ്പൊ നമ്മൾ ഇന്നലത്തെ കളിൽ കണ്ടിട്ടുള്ളത് ഞാന് കണ്ടത് എന്തേ സംഭവം എന്ന്നക്കറില്ല ഫുൾആയിട്ട് കണ്ടില്ല എന്നിരുന്നാലും ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗോട്ടാടായിട്ടുള്ള മെസ്സി അതുപോലെ തന്നെ അർജന്റീന പോർച്ചുഗലിന്റെ റൊണാൾഡോ ഇവരൊക്കെ കളിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഉള്ളത്
കളിന്നെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കളികളാണ് മെസ്സി പറഞ്ഞാൽ കീ പാസും കാര്യങ്ങളും ട്രിബിളിങ്ങും ഒക്കെ യൂസ് ചെയ്തൊണ്ട് ആ മറ്റേ ക്രിസ്ത്യാനൊ ആണെങ്കിൽ നമുക്കൊരു ഗോൾ സ്കോറിംഗ നിലനിരക്ക് ഇപ്പ കഴിഞ്ഞ കളിയക്കെ നമ്മ രണ്ടുപേരുടെയും കളി എടു നോക്കിയൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും ഏ ക്രിസ്ത്യാന ഈ പറഞ്ഞ മാതി നമുക്ക് ഒരു ഗോൾ സ്കോറ നല്ല നിലക്കാണ് സ്ട്രൈക്കറ ആയിട്ട് കളിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരണം ഈ പണ്ടത്തെ നമ്മളെ ട്രിബിളിങ്ങോം കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പൊ നിലവില് പുളളിക്കാരനാണ് കാണാൻ സാധിച്ചിട്ടില്ല പെ നേരെ മറിച്ച് മെസ്സിന്നുണ്ട ഈ പുള്ളിക്കാരൻ പഴയ കളികളായിട്ടും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയി കൊ നിടുക്കണെ ഒരു ടീമിന് ടീം അവർക്ക് ഒരു ടീം എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അതുപോലെ ആണ് കളിക്ക പിന്നെ പോർച്ചുഗലിന്റെ കളി നല്ലതായിരുന്നു ഏ അപ്പല് അവര് അഞ്ച് ഗോള് സ്കോർ ചെയ്തോണ്ടാണ് അവര് കളിച്ചത്തക്കെ കംബാക്ക് ഒക്കെ ആണ് ഫസ്റ്റ് കളി സമനില പിടിച്ച്
ആ ഡോ ഏ കാർഡിയോ കോങ്കോ അങ്ങനെ ഏതോ ടീമിനായിട്ട് ചെറിയ രാജ്യത്തിനായിട്ടാണ് സമനില കുടിച്ച അപ്പ അവര് എല്ലാവരും ഈ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നയാണ് പോർച്ചുഗലിൽ തീർന്ന് അങ്ങനെ പിന്നെ അവര് കമ്പേക്ക അടിച്ച് അഞ്ചു ഗോളൊക്കെ ആയിട്ട് ക്രിസ്ത്യാന രണ്ടെണ്ണം ആഗ്രഹിച്ച മാതിര് സ്റ്റെനോ അള്കളേക്ക അടിച്ചിട്ട് അവര് കമ്പേക്കെ അടിച്ചു പക്ഷെ ക്രിസ്ത്യാനെക്ക് മൂന്നാലൊക്കെ ഒരു ഹാട്രിക്കടിക്കാലെ ഏകദേശംല്ലേ ചാൻസ് ഉണ്ടാകൂ മണ്ടമാര് യൂട്ടിലൈസെയ്തിട്ടില്ലാ ന്നെല്ലേള്ളു
അതെ അതെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങള്പറയുന്ന യോജി ക്കുന്നുണ്ട് ഇപ്പോ മെസ്സീന്ന് പറഞ്ഞ്കഴിഞ്ഞാ അത്യാവശ്യം ഓടികളിക്കുന്നത് കാഴ്ചൊക്കെ കാണ നന്തായി ഇപ്പോ ഞാനൊരു പോർച്ചുഗൽ ഫാൻനെയാണ് പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പൊ നിലവില് ഈ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവര് അത്ര അങ്ങട്ട് മികവ് കാണുന്നില്ല അവരെ കളി അയ്ല് കാരണം എന്താച്ച് കഴിഞ്ഞാല് അവർക്ക് ഒര് പഴയൊര് താങ്കള് പറഞ്ഞല്ലോ യൂട്ടുബിലെ ട്രിബിളിങ്ങും കാര്യങ്ങളൊ ന്നു ഇപ്പ കാണണില്ല അതിന്റെ സംഭവം എന്നാവെച്ച്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വയസ് തന്നെ ആയിരിക്കും അല്ലെങ്കി സഹതാരങ്ങള് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെണ് എനിക്ക് ഇതീന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ട്ടൊള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ ഫസ്റ്റത്തെ കള്ളെക്കാരിൽന്ന് കമ്പെ ക്കെ വന്നതായിട്ടാണ് ഇപ്പ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മെസ്സിന്റെ കാര്യം എടുത്ത് പറയാണെങ്കി
ഫാൻസ് ആഗ്രഹിച്ച പോലെ എടുത്ത് ക്രിസ്ത്യാനോ രണ്ടു ഗോളൊക്കെ സ്കോർ ചെയ്ത് എല്ലാവർക്കു അയാ സന്തോഷം തന്നെ ഏ ഫാ ഏ ഫാൻസ് എല്ലാരും ഹാപ്പി എക്ക തന്നെയാണ് ഉം ദാസേ ഞമ്മളൊരു അർജന്റീന ഫാനാണ് എന്നാലും ഞമ്മക്കൊരു ആ കളിയിലോടൊരുലു താല്പര്യം കൊണ്ട് അവരുടെ കളിയൊക്കെ ഇരുന്ന് കാണ് ണും അതേ അതേ നമ്മൾ ഈ പ്പിലൊക്കെ ഇരുന്ന് എല്ലാവര്ടൂടെയും കൂടേക്കെ ഇരുന്നു കളി കാണുമ്പോ ഞമ്മക്ക് കിട്ടുന്ന ഹാ ട്രോൾസും കാര്യങ്ങളൊക്കെ മ്മള് അത് നമ്മള് അംഗീകരിച്ചഅങ്ങനെ പോണ് ണ്ട്ന്നുള്ളത് അതുപോലെ തന്നെ അന്നത്തെ എ് ആ നെയ്മർന്റെ കളി യുംനമ്മളൊരു ഗോളൊക്കെ സ്പ്രെ ഇതൊക്കെ പ്രതീക്ഷിച്ചയാണ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമ്മക്ക് ണ്ടെരു ഓൺ ചാൻസ് കൊറെയാണ് അത് നെയ്മർന്റെ സ്വാർഗല്ലെ ന്നുതിപ്പോ ആണ്ടമാതിരി ക് കിട്ടാത്തതിനാലാണ് നെയ്മറിന്റെയീന്ന് ഒരു ഗോളൊക്കെ മിസ്സായതും വിനി ശാസ്ന് അതേപോലെ ആ ഹാടി കടിക്കാലെ ഒരുപാട് ചാൻ സൊക്കെ കിട്ടിയിരുന്നു
തീർച്ചയായിട്ടും അതെന്താ സംഭവോന്നെച്ച്ഴിഞ്ഞാല് നമ്മള് ഈ ആളുകള് നോക്കുന്നതെന്താ സംഭവോ ന്നെച്ച് കഴിഞ്ഞാല് നമ്മളീ ഫാൻസ് ബേസില് നോക്കാണെന്നുണ്ടെങ്കി ഇവര് നിലവില് എന്താണോ ആ അറിയണോ ആറ് വയസിലാണോ കളിക്കുന്നത് അല്ലെങ്കി ഇപ്പ ഒര് റൊണാൾഡോ അല്ലെങ്കി ഒരു മെസ്സി പി എ അല്ലെങ്കിൽ നെയ്മറ് ഇവരുടെ കളി മാത്രാണ് പൊ തുവെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അത് അതുകൊണ്ട് മാത്രാണ് അവർക്ക് ഇത്ര ഫാൻസ് അതല്ലെങ്കിൽ ആ ഒരു ക്ലബ്ബന് ഇത്ര ഫാൻസ് അല്ലെങ്കി ആ രാജ്യത്തിന് ഇത്ര ഫാൻസ് ഉള്ളത് അവരുടെ കളീന്ന് ന്ന് പറഞ്ഞാ അത് അത്യാവശ്യം നല്ല കളിയും കാര്യങ്ങളും ഉണ്ടാവോകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒര് ഈ ലോകകപ്പിന് ഇത്രൊ ഒരു ചൂടേറിയ സംഭവം അപ്പ അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായി വന്ന എംബാപ് എ അതുപോൽ
അതെ അതെ എം. എംബാപ്പേനേക്കെ ഏ കാര്യായിട്ട് നമ്മള് എടുത്ത് പറയേണ്ടേണെ എംബാപ്പെയേ അതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നോർവേ ആണ് ടീം ഹാളറ് എല്ലി ഹാളണ്ടറിന്റെ ടീമൊക്കെ കേറണത് അവരൊക്കെ നമ്മൾ ചേർന്ന ഈ വേൾഡ് കപ്പ്ക്കെ അത്രയും നല്ലൊരു ഇതാണ് ഏ് കൊറെ കാലം അമ്പത്ത്നാല് വർ ഷത്തിനേഷോ അങ്ങനെ എന്തോ ആണ് അവര് ആ വേൾഡ് കപ്പി തന്നെ കേറണത് എ അവരിക്കീ ഈ പറഞ്ഞ മാതിരി ര ണ്ട് കളീക്ക വിജയിച്ച് നല്ല അടിപൊളിയായിട്ട് നിക്കപോല പ്രൗഡോ ഫ് ദ പീപ്പിൽ എത്തിയതാണ് അല്ലെ ചെറിയ രാജ്യാണ് ഏ
അതെ പിന്നെന്താച്ചഎട് ത്ത് പറയേണ്ട ഒരു കാര്യം എന്താച്ച് കഴിഞ്ഞാല് ഇപ്രാവശ്യത്തെ ഒരു ടീമും മോശമല്ലാന്നെനിക്ക് കളി കണ്ടിട്ട് മനസ്സ് ഏത് വമ്പൻ ടീമിനോട് മുട്ടുമ്പോഴും ഇപ്പോ വല്ല ടീമും അത്യാവശ്യം ‌ പിടിച്ചു നിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവ ഗേൾ കീപ്പർ ആയിക്കോട്ടെ അല്ലെ മ റ്റേതെങ്കിലും രീതിക്ക് സമനില പിടിക്കാനൊരു ശ്രമം പല ടീമും കാ കാഴ്ച വെക്കുന്ന രീ രീതി ഇപ്പനമുക്ക് കാണാൻ കഴിഞ്ഞിട്ട്ണ്ട് ഗോള് വീഴാണെങ്കി അങ്ങനേ വീണു കൊണ്ടിരിക്കണ്ട് അല്ലാന്ന് ണ്ടെങ്കിൽ സീറോ സീറോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ആ ലെവലിലേക്കാണ് ഇപ്പോ ഈ ലോകകപ്പ് കണ്ടടുത്തോളം എനി ക്ക് മനസിലായിട്ടെള്ള എല്ലാ ടീമും ഇപ്പൊ നൂറ്റിമ്പതാം സ്ഥാനത്ത് അല്ല നൂറ്റി നാല്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാ ണെങ്കി പോലും അത്രയും സ്ട്രോങ്ങസ്റ്റ് ടീം ആയിട്ടാണ് എനിക്ക് ഈ ഒരു ലെവല് ഇപ്പൊ നിലവിൽ ലെ കളി നടക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ലോക പ്പ് ആർക്കന്ന് പ്രവചിക്കൻ വരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ടീമിന്റെ കളി മോശമല്ലാന്ന് തന്നെയാണ് ഈ.... ഇന്നേ വരെ ഇപ്പ നമ്മൾ ഞൻ കണ്ട കളി വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തങ്കൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്
അതെ അത അതെ നമ്മക്ക് നമ്മളെ ഈ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ന് മുമ്പായിട്ട് നമ്മള് കുറെ പ്രവചനെക്കെ ഉണ്ടാർന്നു ഫ്രാൻ എടുക്കുവാന്ന് ത്‌സ്‌പൈന് അല്ലെ അർജന്റീന, പോർച്ചുഗല് നമ്മുക്ക് ഈ നാല് ടീമായിരുന്നു നമ്മുക്ക് മുൻപത്തില്ണ്ടാർന്ന വേൾഡ് കപ്പ് എ ടുക്കുന്നള്ളത് പക്ഷെ ഈ കളി തുടങ്ങിയപ്പോ നമ്മക്ക് എന്താ പറയ അവമാര്. ചെറിയ ടീമിനെ പോലും മാ ആ ചെറുതായി കാണാൻ പറ്റില്ല ആ ആ അമ്മാരി പ്രകടനാണ് ഇപ്പത്‌ ഇപ്പ സ്പെയിന് ആയിട്ട് കളിച്ചൊരു ടീമ് ടീമുണ്ട് കെ വർധ അങ്ങനൊരു ടീമുണ്ട് അതിലൊരുനാപ്പത്തൊന്ന് വയസ്സ് കാരർ ഗോളിയാണ് അവരെ കളി മൊത്തം നിയന്ത്രിച്ചത് അത് സ്പെയിനെ അടപടലം പൂട്ടിയത് അവരെ ബാക്കിംങ് ഗോർ കീ പ്പർമാരിളാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതായി പക്ഷെ സ്പെയിന് രണ്ടാമത്തെ കളി തിരിച്ച് വന്നു നാല് ഗോളൊക്കെ അടിച്ച്.., ഒരു കംബാക്കും വന്ന് അതാണ് നമ്മള് പറയുന്നത് ഒരു ടീമിനെ നമ്മള് വിലയിരുത്താൻ പാടില്ല ഏത് ടീമ് എങ്ങനെയും നമുക്ക് ആ പെട്ടെന്ന്ല് ചേഞ്ച് വരാനുള്ള ചാൻസ് എങ്ങനൊയാലും ഉണ്ടാവും അപ്പ ഈ പറഞ്ഞ മാതിരി പോർച്ചുഗല് ഈ പറഞ്ഞ ഫസ്റ്റ് കളി സമനില സെക്കൻഡ് കളി അഞ്ച് ഗോളിനൊക്കെ അവര് വെച്ച് അടിച്ച് താണ് കംബാക്ക് തന്നത്. എല്ലാ ടീമും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ബ്രസീല് ഫസ്റ്റ് കളി സമനില രണ്ട് കളി രണ്ട് കളിപ്പോ ഇന്നലത്തെ കളി രണ്ട് കളി ജയിച്ച് മെത്തം ഇപ്പം ഏഴുപൊയിന്റും കാര്യങ്ങളൊക്കെ....... തേർറ്റിറ്റുവില് പ്ലസ്ഡ് ആണില്ലേ കളിയണ അങ്ങനത്തന്നെ ആര പ്രവചിച്ചാനോ ഒന്നിനും പറ്റൂല..... എങ്ങനെയണത് കളി തിരിയണെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റില്ല ഏ.......
തീർച്ചയായിട്ടും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു കളി എന്ന് വെച്ച് കഴി ല് നിലവില് എന്താണോ സംഭവിക്കണ വെച്ച കഴിഞ്ഞാല്. ചിലപ്പോ ഇപ്രാവശ്യം നമ്മളൊന്നും പ്രതീക്ഷത്ത ഒരു ടീമും ചിലപ്പോ കപ്പടുത്തൊന്നു കാപ്പ് എത്തുന്ന വരില്ല...... ഈ കാരണം ഈ തൊണ്ണൂറ് മി മറ്റണ്ട് നമുക്കിപ്പോ ബേകകള് മര്യാദക്കെ. അല്ലെങ്കിൽ ഗോളി മര്യാദയ്ക്ക് കളിച്ചാതന്നെ കളിതിരികാവുന്നതേള്ളൂ.. അപ്പ അവിടെ ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ, ഒരു ഫോള് വെച്ച് ഒരു ഗോള്. പറയുന്നതന്നെയാണ്. ചില ടൈമിലൊക്കെ നന്നായിട്ട്. തോന്നുന്നേ ഫോളിന്ന് മന്ന്കർഡ് കിട്ടും പക്ഷേ. അതുകൊണ്ട് കാര്യല്ല, കളി അവിടെ അവര്. ബാളാ പോസ്റ്റിക് എത്തികല്ലാണ് ലക്ഷ്യം, അതിന് കഴിഞ്ഞിട്ടില്ലെങ്കി ഏത് ടീമ് ഏത് പമ്പൻ ടീമാണെങ്കിലും പരാജയ പെട്ടു, അതിപ്പോ ഗോൾ കീപ്പാറൊക്കെ മെനക്കെട്ട് കഴിഞ്ഞ അതായത് ഇങ്ങളെ നാട്ടിലെ നല്ല ഫ്രംമിൽ നിക്കുന്ന ഗോൾ കി കീപ്പേഴ്സ് ഇണ്ട്ന്ന്ണ്ടങ്കിൽ. ഒരിക്കലും, ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ. കളി ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല. നമുക്ക് ഫൈ മാത്രള്ളൂ, ഇന ആള് ഒരു അവറേജ് നമുക്ക് ഉറപ്പന്നും പറയാൻ പറ്റില്ല കാരണം. ആരാണോ, കപ്പെടുക്കുന്ന എന്ന് അന്ന് നമുക്ക് പറയാൻ ക കഴിയുള്ളൂ കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഇവരെ ടീമ് ഒക്കെ സംഭവിക്കണേ. എന്ത വെച്ചച്ച് കഴിഞ്ഞാൽ ഓരോ ടീമും ഒന്നിനൊന്ന് മെച്ചാണ് ഒരാളെ മാത്രം ഡി എതിയിന്നേ. ഈ പോർച്ചുഗല് അല്ലെങ്കിൽ അർജന്റീന അല്ലെങ്കിൽ ബ്രസീല് അങ്ങനത്തെ. അല്ലെങ്കിൽ, ഫ്രാൻസ് ഈ ടീമൊക്കെന്ന് പറകഴിഞ്ഞാല് മെയിനായിട്ട് ആള് കാണികൾ ശ്രദ്ധിക്കണേതാണ്. കളിക്കാര് കളിക്കാരന്നെയാണ്, അത് ആരന്നെ ആയിക്കോട്ടെ ഈ കളിക്കാര് ശ്രദ്ധിക്കുന്നവെച്ച് കൈനല് അല്ലെങ്കിൽ. അ ശ്രദ്ധിക്ക ഈ പറഞ്ഞ വ്യക്തികളെ മാത്രമാണ്, അവർക്ക് പന്ത് കിട്ടണ്ടോ അവർ ഗോളടിക്കുന്നുണ്ടോ എന്ന് മാത്ര. ചിന്തിക്ണ്, പക്ഷെ ബാക്കിയുള്ള ടീമ ഒക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കളിക്കുണേ ഒരു ലെവലാണ് നമ്മള് ഈ എല്ലാരും ഒരുപലെ കളിക്കുമ്പോൾ തന്നെയാണ് ഈ കളി ഈ സമനിലവരുന്നേ അല്ലെങ്കഈ കളി ജയിക്കുന്നൊക്കെ കാണേ ഒരുപാട്. ടീമിന്റെ, ഇപ്രാവശ്യത്തെ ലോകകപ്പ് നമ്മള് ഇപ്പൊ കളി കണ്ടസ്ഥിതിക്ക് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അയിന
അതെ അതെ പ്രത്യേകിച്ച് ആഫ്രിക്കൻ വേറെ കാര്യാമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഏ ഒന്ന് കരുത്തുള്ള ടീ ആമാണ് ഏതൊരു അമ്പം ടീമിനെയും എ പിടിച്ചു നിർത്താലെ കഴിവ് അവര്ണ്ട് ഏ പറഞ്ഞ മാരി ഇംഗ്ലണ്ടിന്റെ കളക്ക് അവര്. ബ്ലാക്ക് മാജിക് റഞ്ഞ ഒരു സംഭവയിട്ടാണ് അവര് മുന്നോട്ട് വന്നിരുന്നെ. ആ ഫസ്റ്റ് കളി അവര് ജയിച്ച ഗാനാ ടീം പിന്നെ രണ്ടാമത്തെ കളി ഇംഗ്ലണ്ടിനെ അവര്. ആ, സമനില പിടിപ്പിച്ചതായിരുന്നത് പക്ഷെ, നമ്മളെ ഈ ഇംഗ്ലണ്ട് ന്റെ, ഫസ്റ്റ് കളികണ്ട നമ്മക്ക് ഏകദേശം, എല്ലാവർക്കും മനസിലാവും സെക്കൻഡ് കളി ആ, ഒരു രീതിയിലല്ല വന്നിട്ടുള്ളത്, അവര് വലിയൊരു പ്രകടന ആയിട്ടില്ല അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഹാരിക്കയ്നെ അതുപോലെ വെല്ലിങ്ങമാല് ഇവർക്കൊന്നും. വേണ്ടമാരിലൊരു ആ പ്രകടനം കാഴ്ച വെക്കാൻ പറ്റിയിട്ടില്ല സ അ ആഫ്രിക്കക്കാരെ വെ വച്ചിട്ട് ആ ഒന്ന് കൂടി കൂടുതൽ കരുത്തന്മാരാണ് അവര് ഏത് ടീമിനും വെച്ച് നോക്കുമ്പോള്. സ്റ്റാമിന, കാര്യങ്ങളൊന്നു ഒന്നേറ ഏത് ടീമിന്നേറ്റും, എത്ര ടീം ടൈം ആണെങ്കിലും പിടിച്ച് നിൽക്കാല കഴിവ് അവര്ക്ക്ണ്ട്.
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ് ഒരുപാട് ഇപ്പോൾ നമുക്ക് കളിനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ വളരെ തുച്ഛമായ കളിയെ കഴിഞ്ഞിട്ടുള്ളു. ഇതിന്നെന്നേ നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം കേട്ടോ.
ഓക്കെ ഓക്കേ ഓക്കെ
ശരിയന്ന